ആഹ് കേക്ക്ന്ന് ണ്ട്.
ആഹ് ണ്ടോ
ആഹ് മഴയുണ്ട്. ഇപ്പൊ കൊറേ ദിവസം കൊണ്ട് മഴയേണ്ങ്ങനെ. ആദ്യൊക്കെ നല്ല, ആദ്യ ഒരാഴ്ച മുന്നേ നല്ല ഇടീ മിന്നല് എല്ലാം ഉണ്ട്. അത്പ്പൊ ഒരു മൂന്നാഴ്ചയായി. ആഹ് ആദ്യത്തെ ആഴ്ചേലാ നല്ല ഇടീ മിൻ ആഹ് ആഹ് ഇന്ന് രാവിലെ കൊറച്ച് മഴ പെയ്ത്. എന്നിട്ട് പിന്നെ ഒരു മൻ മന്താ എന്ന് വെച്ചാ മഴയില്ല വെയിലൂല്ല, കാർമേഘം മൂടി കെട്ടി കിടക്കായിര്ന്ന്. ഇപ്പൊ ചെറുതായി
ആഹ് ആഹ് ആഹ് ആഹ് ക്കേ ഇബടെ
ക്കെ എങ്ങനെ കാലാവസ്ഥ?
ഇബടെ ചെറുങ്ങനെ പാറ്റി പോവ, പക്ഷെ ഇടിം മിന്നലും അങ്ങൻത്തൊക്കെ ഇണ്ടാവല്ണ്ട് പക്ഷെ മയ കൊറവെന്നേണ്. അപ്പഴും ഇപ്പഴൊക്കെ പ്രതീക്ഷിക്കാതണ് പെയ്യാണ്. അല്ലാതെ ഏഹ് ഏഹ് ഇബടെ അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല. അത് ഉച്ചക്ക് ശേഷോ അല്ലെങ്കി എന്താണ് നമ്മള് രാത്രി കട്ന്നൊർങ്ങീന് ശേഷം. അങ്ങനൊക്കെ മഴ പെയ്യ്നൊ
ആഹ് മഴ പെയ്തിട്ട് പിറ്റേന്ന് രാവിലെ ഓക്കെ ആവുലേ. ഇവിടെ കൊ മുമ്പ് ക്കെ അങ്ങനെയായിര്ന്ന്‌, ഈ മൂന്നാഴ്ച മുന്നേ സമയത്ത്. ഉച്ചക്ക് ശേഷം മഴ പെയ്യും പി റ്റേന്ന് രാവിലെ ഏ വെയിലാ, കണ്ടാ തലേന്ന് മഴ പെയ്ത് ന്ന് പോലും പറയില്ല ആ പരുവത്തിലാ.
ആഹ് ആഹ് ആഹ്. അതന്നെ പക്ഷേ, ചെറുങ്ങനെ മുറ്റത്ത് പൊടി പാറൂല മുറ്റടിക്കണെങ്കി, അത്രെ ആ ഒര്തേണ്ടാവൊള്ളൂ.
ആഹ് അത് തന്നെ. ആഹ് പക്ഷേ ഇവിടെ കൊ റേ ദിവസായിട്ട് നല്ല മഴയും എന്ന് വെച്ചാ ഉം ആഹ് തുണി ഒണങ്ങൂല പിന്നെ, കെണ വെള്ള ഒന്നും ഇല്ലാത്ത കെണറിലെല്ലാം ആഹ് വെള്ള ആയി.
ആഹ് അവിടെ വെള്ളത്തിന് ഒണ്ട്. ആഹ് വെള്ളം വെള്ളം ഇല്ലേയ്ര്ന്നു, വറ്റിപ്പോയ കിണറിലെല്ലാം വെള്ള ആയിട്ടുണ്ട് കൊറച്ചേ.
ആഹ് ആഹ് ആഹ് ആഹ്‌. അവിടെ ക്ഷാമം നേരിട്ണെ സ്ഥലാ?
ആഹ് അവ്ടെ ഞങ്ങളെ കിണറിലൊന്നും ഇല്ലട്ടോ. അപ്പൊ താഴത്തെ ഒരു കിണറുണ്ട്, അവരെ വീ ട്ട്ലങ്ങനെ അധികം വെള്ള ഇല്ല. തൊ അയ്നപ്പുറത്തൊരു വീടുണ്ട്. ഫുള്ളായി പറ്റിയിട്ടുണ്ട് ഉ പിന്നെ ലൈൻ പൈപ്പ് പ്പുണ്ട് അത ആഴ്ചലൊരിക്കേ ഇപ്പ ചൂടായതിന് ശേഷം വരന്നള്ളു
ഏ ഇവിടെക്കെ ഡൈലി ആവശ്യം ഏ ഡലി ഹൌ ഹൗസ് കണക്ഷൻ ഉണ്ട് ഇവിടെ പിന്നെ അത് ഡയ്ലി വരും അത് ടൈമ് ഉണ്ടാവും ഇനി രാത്രി
അത് നല്ല വെള്ള ആണോ കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റുവ വെള്ളം?
കുടിക്കാ ഉപയോഗിക്കാൻ പറ്റു കാരണം ബ്ലീച്ചിങ് പൗഡറിന്റെ.. സ്മെല്ലും ഇതൊക്കെ ഉണ്ടാവുംയിന് കുടിക്കണലുണ്ട് വ തീരെ വെള്ളം കിട്ടാതോൽ അത് കുടിക്കും കുളിക്കുകൊക്കെ ചെയ്യും. കുളിച്ചാലൊക്കെ പറഞ്ഞാല് മുടി പൊയിന പ്രശ്നുണ്ട് ചെറിയൊരു പശംമാതിരി
ആഹ അത് തന്നെ ആഹ അന പക്ഷെ ഇവിടെ വര്ണ വെള്ളംന്ന് വെച്ചാലേ ആഹ ഒരു മാത് യെല്ലോ കളറ ആണ് കേട്ട ഒരു മഞ്ഞൊരു ചെളിവ വെള്ളത്തിന്റെ അപ്പൊ ഇങ്ങനെ ഇവിടെള്ള ആ ആൾല്ല ആൾക്കാറെല്ലാം പറയുന്ന ഈ തോട്ടിലെ വെള്ളത്തിത്തില് ബ്ലീച്ചിങ്പൗഡർ ഇട്ട് വരണം എന്നാണ് പറയണഈ തോട്ട് വട്ടിലൊക്കെ ഒഴുകുന്ന വെള്ളത്തില് കള്ളർല്ലാം ഒരു വ്യത്യാസമാണ് ഞങ്ങള്.. ഈ ബക്കൻ ഇത് ബക്ക കറ്റിലൊക്കെ വലിയ ഈ ഇതൊണ്ട് ഡ്രം മ പോലത്തെ അതിനകത്ത് പിടിച്ചഈ മഞ്ഞ കളർ ഇരിക്കാം വെള്ള ഇല്ല മഞ്ഞപ്പൊടിയിട്ട് കലക്കിയ അങ്ങനെ ഇരിക്കും ചെറിയ എല്ലോ കളർ.
ഇപ്പൊ മഴ പെയ്താല് കല കലങ്ങല്ലോ ചിലപ്പോ അങ്ങനെ ഇണ്ടാവേണ്ടക്ക നല്ല മഴയുള്ള സമയത്ത് കലങ്ങാറുണ്ട്.
ഓ അതന്നെ അ ഇവിടെ എപ്പഴ വന്നാലും അങ്ങനെന്ന ഇവിടത്തെ കിണറ്റിൽ വെള്ള നല്ല കണ്ണീര് പോലെ ആയിരിക്കും ഒരു അപ്പ നമ്മുക്കത് ഉൽ നീ കഴാനും പാത്രം കഴുവാനുംല്ലേ കുടിക്കാൻ ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ ഈ ചെറു ചെടിയൊക്കെ ഒന്ന ഒഴിക്കല എാ പറ മുളക് അങ്ങനെ തയ്ച്ചകികൾണ്ടല്ലോ അതെല്ലാം പട്ടു പോന്ന് പറ
ആഹ് ആ് അത് പറനേക്കാ ബ്ലീചിങ്ങ് പൗഡർ അധികം ആയതുകൊണ്ട് അത് മ് പെ അന്ന്ഒണങ്ങിപ്പോന്ന് പറയണേ
ആഹ് ഉണങ്ങിപ്പോ എന്ന വെച്ചാ ചെറിയ ചെടി വലിയ ചെടിക്കൊന്നും പ്രശ്നമായി ഈ മാവ് അങ്ങനെയുള്ളതന്നെ വാഴ ഒന്നും കുഴപ്പ ഇല്ലെന്ന് പറയുന്നു പിന്നെ നമ്മള് ഈ കിണറ്റ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത്
ആഹ ആഹ ഉ ഇവിടെ ഞങ്ങള് പാടത്തിന്റെ വക്കാണ പാടത്തിന്റെ വക്കത്തായിട്ട് താണ് വയലിന്റെറെ വക്കത്തായിട്ട് ഞങ്ങൾ താമസിക്കണത് ഇവിടെ വെള്ളംന്നും കൂടൂ പിന്നെ വെള്ളപ്പ
തൊടിയോ കാണൂ അല്ലെ ഈ കിണറില്.
ആഹ് കിണറിണ്ട്, ആഹ് കിണറ് ചെറിയ ആഴള്ളൂ. നമ്മുക്ക് ഒരു ര രണ്ട് മൂന്നാള് വെച്ചാല്.
ആഹ് തൊടി ആഴമുണ്ട്. പതിനഞ്ച് ഇതന്നോ തൊടിന്നാണ് നിങ്ങക്ക് അവിടെ പറയണന്ന് എനിക്ക് അറിഞ്ഞൂട. ഇല്ല വളയം ഉണ്ടല്ലോ, പതിനഞ്ച് കോലല്ലേ ആഹ് ഇവിടെ അങ്ങനെയാണ് പറയണത്.
പതിനഞ്ച് കോലന്നാ പറയണ അങ്ങനെ അങ്ങനെ പറയണ കേക്കാം. ഞങ്ങൾ തൊടിന്ന് പറഞ്ഞാല് അടുത്ത കണ്ടം നിങ്ങക്കറിയോ.
ഓഹ് അങ്ങനെയാണോ പറയണ അല്ലേ ആഹ്. പറാന് ഓരോ സ്ഥലത്തും ഓരോ ഭാഷയല്ലെ, നമ്മള് കേരളത്തിൽ മലയാളം ഒന്ന് പറയെങ്കിലും. പതിന്നാല് ജില്ലയിലും പ പതിന്നാല് ഭാഷയില്ലേ ഓരോ ഇതിന് ഓരോ സാധനങ്ങൾക്ക് ഓരോ പേരല്ലേ.
ആഹ് ഓഹ് ഒരു പേര് ഒരു സാധനത്തിന് തന്നെ അഞ്ചു ആറ് ഏഴ് പേര
ആഹ് അത് പിന്നെ മലയാളം എന്ന് പറഞ്ഞാലും അതില് കൊറെ വ്യത്യസ്തമായിട്ടല്ലേ.
ഉം ഉ ഉ
ഉം പിന്നെ ഒട്ടും മനസ്സിലാവാത്ത സംസാരം കാസർഗോട്ട് ഉള്ളവരെയാണ്.
ആഹ് അവര് പറ്റേ ചുരുക്കാണ്.
ആഹ് ഇങ്ങനെ എന്തോ ഒട്ടും ഇങ്ങനെ മനസ്സിലാകത്തില്ല.
ആഹ്
ബാക്കിയുള്ളള്ളവരെല്ലാം നമ്മുക്ക് ഏകദേശം കേട്ടാൻ മനസ്സിലാവും അവർ ഉദ്ദേശിക്കണ എന്താണെന്ന് നമുക്ക് മനസ് അല്ല
ഉ ഉം ഉം ഉ അപ്പൊ ഞങ്ങൾക്ക് വെള്ള ഇൻക് ഏതാലുണ്ട് ഇങ്ങനെ പാടത്തിന്റെ പക്കത്ത് ആയതുകൊണ്ട് ഉ വെള്ളൊക്കെ ഇപ്പോഴുണ്ട് വേനൽക്കാലത്തും എല്ലാ സമയത്തും ഉണ്ടാവലുണ്ട് ഞങ്ങളുടെ ഒരു കിണറ്റത്തില് മൂന്നാൾക്കാര മോട്ടറുണ്ട് അപ്പൊ ഒന്ന് കരുതി ഉപയോഗിക്കണം. പ്രാവശ്യ വെള്ളം ഇല്ലാതെ അവലില്ല.
അങ്ങനെ വെള്ളം ഇല്ലാതെ ആവില്ലല്ലോ ആ പാടത്തിന്റെ വക്കത്താവുമ്പോൾ. ക്ക് നല്ല മു
ഇല്ല ഇല്ല വീട്ടീന്ന് നേരം വെളുക്കുമ്പോത്തും വീണ്ടും അതെ ലെവലിൽ വെള്ളം എത്തിയിട്ടുണ്ടാവും. തലേന്ന് അതേ കണ്ട ലെവലിൽ വെള്ളം എത്തിട്ടുണ്ടാവും. ണ്ടാവലണ്ട് പിന്നെ മഴക്കാലം അങ്ങടായാല്. പിന്നെ കിണറ് നിറഞ്ഞ് ഒലിക്കും.
ആഹ് നിങ്ങൾക്ക് കോരി എടുക്കാൻ നമ്മള് കേ കപ്പിട്ടേ ഇങ്ങനെ കോരി എടുക്കാ നമ്മള് കേട്ടി ണ്ട് ഞാന് പാടത്തിന്റെ ഇവിടെ ഉള്ള ഒരു വീട് ആഹ് ഞങ്ങള് അവിടെ ഒരു ബന്ധുണ്ട് അപ്പൊ മഴയൊക്കെ വരു ആവുമ്പോ അവർക്ക് ഭയങ്കര ഇതാ പേടിയാണ് കിണറിങ്ങനെ നിറ ഇങ്ങനെ ഒലിച്ചു പോവും. ആകെ അഞ്ച് കോല് ഉള്ളു എന്ന് വച്ചാ അഞ്ച് തൊടി അഞ്ച്. ഇതേ ഉള്ളു, നമുക്ക് ഇങ്ങനെ നല്ല രീതിക്ക് അല്ലെങ്കിൽ തന്നെ.
ആഹ് ആഹ് ഉ നല്ല സുഖമാണ് സംബന്ധിച്ച് വേഗം ആയിക്കോളും എന്താ ക്ക പെട്ടെന്ന് വരാനും ചാൻസ് കൂടുതലാണ് അങ്ങനെ ഒഴിക്കി നടക്കുന്നത് കൊണ്ടെ. പി മഴ പെയ്താ പിന്നെ മുറ്റ മുറ്റം മുഴുവൻ ഉറകായിരിക്കും. ഉറക് വെട്ടുവാന്ന് കേട്ടിട്ടുണ്ടോ.
ഒർ ഉറക് എന്ന് വച്ചാ.
പിന്നെ കിണറ്റിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊടിയല്ലോ.
ആഹ്
ആഹ് അതുപോലെ തന്നെ എന്തെതി പല ഉം പാറന്റെ ഉള്ളിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മഴക്കാലം ആയാൽ മാത്രം പൊട്ടി തുറന്നിടും പിന്നെ നമ്മുക്ക് എന്തെ കാൽ
ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ വെള്ളം. പുതുതായിട്ട് ഇങ്ങനെ വരുന്നത് ആഹ് ആഹ് എന്ന ആഹ്.
അപ്പൊ അങ്ങനെ വരും അപ്പൊ പിന്നെ നമക്ക് മുറ്റത്ത് കാല് വെക്കാകയില്ല ഫുൾ ടൈം വെള്ളംരിക്കാം വഴക്കലും ഉണ്ടാവും. പിന്നെ നമുക്ക് കാലന് ഇങ്ങനെ എപ്പോഴും വെള്ളത്തിങ് ചവിട്ടയിട്ടേ ഭയങ്കര എഫക്.
അത് തന്നെ ആ മഴയും ഒരുെ ചെറിയ രീതിൽ പേയതാ നമ്മുക്ക് കുഴപ്പല്ല ഇങ്ങനെല്ല. പ്രളയം വന്നതിന് ശേഷം മഴയന്ന് പറയുമ്പോഴേ ഒരു ഇ ടെൻഷനാണ്.
ഉം ഇവിടെൊക്കെ ഞങ്ങള ഞങ്ങ ഇവിടക്കന്ന് എതി പറ്റില്ല അരിക്കോട് അങ്ങനെ ടൗൺ ഏരിയക്കൊക്കെ.
ആ ഇവിടെ ദൂരം പ്രശ്നം ഞങ്ങളെന്ന് വെച്ചാ വെള്ളം ഒലിചുള്ള സ്ഥലമുള്ള ഏരിയാണ്. അങ്ങനെ അധികം വെള്ളം കെട്ട ട്ടിനിക്കേ അങ്ങനെയൊന്നല്ലോ പക്ഷെ ആ സിറ്റിക്കകത്തല്ല വെള്ളത്തിനടിയിലാവല്ലോ നമ്മളവി താ ഇല്ലെങ്കിലങ്ങനെ രണ്ടായിരത്തി പതിനെട്ടി പ്രളയം വന്നിട്ട്. നമ്മക്കൊന്നും കുഴപ്പൊല്ല പക്ഷെ ഇന്നാലും എല്ലർക്കും വരുമ്പോ നമുക്കൊരു വെഷമല്ലേ വേറേ ഒരെ ആർ
ആ എല്ലാത്തിനും ആർക്കും നമുക്ക് അങ്ങട്ടും ഇങ്ങ്ട്ടും പോകാനുള്ള ഒരവസ്ഥ ഉണ്ടാവൂല ചെല ഭാഗവും ദ്വീപ് പോലെ ചുറ്റും വെള്ളം വന്നാണ് ഓല് നടൂല് മാത്രം. വെള്ളം കേറാത്ത അവസ്ഥക്ക് വന്നാലും അതും ബുദ്ധിമുട്ടാണല്ലോ.
ആ
ഇനി ഒക്കെ യാത്രക്കൊക്കെ ബുദ്ധിമുട്ട് തന്നേണ്.
ആ മഴയാലും ഈ ബുദ്ധിമുട്ട് അധികം വെയിലായാലും വേ ത്തെ ബുദ്ധിമുട്ട് മഴയായാലും ബുദ്ധിമു് ഇനി സ്കൂളൊറക്കുമ്പൊ മഴെയ്താ പിന്നെ ഇനി അവധിയാണ് ചേർ ത്തുകൊണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മ ഉണ്ട്. ആ ഓരോ ദിവസം ഓരോ ജില്ല പക്ഷെ ഞങ്ങളെ ജില്ലക്ക് അങ്ങനെ അധികം അവ ധി കിട്ടത്തേ ഇല്ലകേട്ടോ അപ്പൊ ഒരു പത്ത് ഇരുപത് അവധി ഉണ്ടെങ്കിൽ ആകെ ഒന്നോ രണ്ടോ അവധി കിട്ടും അങ്ങനെ. പൂർവ്വങ്ങളിൽ അങ്ങനെന്ന് വെച്ചാ മഴ ഇവിടെ അങ്ങനെ അധികം ഇങ്ങന ഇല്ല കൊറവാണ്.
ഏ ഇവിടെ മഴെണ്ട് പെയ്താ റെഡ് അലേർട്ടാണ് ജില്ലയില്.
മഴ ഇപ്പോഴ് പെയ്യുന്നുണ്ട് പക്ഷെ ആ സമയത്ത് ഈ സ്കൂള് തുറന്ന് അവധി എടുക്കണ സമയ ത്തങ്ങനെ അധികം പെയൂല്ല പക്ഷെ അവധി കൊടുക്ക്‌ണ ദിവസം നല്ല വേയിലു ആയിരിക്കും.
ആ അത് അത്ണ്ട അത് സാധാരണാണ് തലേന്നേ ഇത്രി ഫുള്ള് മഴ രാവിലെ വരെ മഴ ഉണ്ടാവകുമ്പോ അത് ഉം വിദ്യാഭ്യാസ് ത്തിന് ത് ഒയിവ് കൊടുക്കണന്ന് അന്ന് നല്ല വെയില്ണ്ടാവും. അതുവിടെത് സാധാരണ നടക്കണതാണ് പിന്നെ പകരം ചില ദിവസ ക്കെ തിരിച്ചെടുക്കുംട്ടോ ക്ലാസ്സ് തിരിച്ചോല് ഇടുക്കും.
ആ പിന്നെ ഇവിടെ നല്ല അവധി കൊടുക്കാത്തില്ല പക്ഷെ അന്ന് നല്ല മഴയായിരിക്കും. കുട്ടിയേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴ ആയിരിക്കും പക്ഷെ അന്നന്നവ വധി കാണൂലെ
ഉം ഉം.
ആ ന
മഴ പിന്നെ വെയിലായ പിന്നെ സൂര്യകാതാണല്ലോ. ഇപ്പൊ എന്താണ് കാലാവസ്ഥ ആകെ താളം തെറ്റിയല്ലോ.
അഹ് കാലാവസ്ഥേ ആ കേരളത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥ എന്നാണ് മറ്റെ എല്ലാരും പറയുന്നത്. മിതമായ കാലാവസ്ഥ കണ കണക്കിന് എന്ന് വെച്ചാ കറക്റ്റിനുള്ള ചൂട് കറക് ക്റ്റിന് വെയില് ആ മഞ്ഞ് അങ്ങനെ കറക്റ്റ് ആയിട്ടാ വരുന്നെ പക്ഷെ. ഇപ്പൊ മഴ പെയ്താ ആകെ പ്രളയായി ചൂടായ കൊടും ചൂടായ അങ്ങനെ ഒരു രീതിയിലിങ്ങനെ.
ആ ഇപ്പൊ ഇനി വേനൽക്കാലത്ത് എടക്ക് മഴെയ്യും അങ്ങനത്തെരു സിസ്
ആ വരുന്ന ഇനി അടുത്ത വേനല് ആലോചിക്കുമ്പൊ പേടിയാണ് കാരണംന്ന് വെച്ചാ ഇപ്പോഴ തന്നെ എന്തോരു ബു ബുദ്ധിമുട്ടാന്ന് വെച്ച ഉച്ച ആകുമ്പോഴത്തേക്ക് നമ്മക്ക് എനിക്കൊരിങ്ങനെ. ശാരീരോം കൊണ്ടൊരു വല്ലാത്തൊരു വിമ്മിഷ്ടമാണ് എന്തോ ഇങ്ങനെ വല്ലാത്തൊരു വെ. ഇപ്പഴാന്ന് വെച്ചാ കുളിച്ചിട്ടിറങ്ങിയാല് ഇത് മാറത്തില്ല അല്ലാതൊരു അസ്വസ്ഥ. ത്തദേ പുറത്തോട്ട് ബസ്സില് കേയറിയാലോ എന്താ ചൂട ഇപ്പൊ ഉം ഇപ്പ മൂന്നാഴ്ചായിട്ട് വല്ല്യ പ്രശ്ന ഇല്ലാതെ പോകുന്നു.
മ മയേയ്തണ്ട് കൊറേ സു ഞങ്ങൾ കൊഴപ്പല്യ പക്ഷെ നല്ല ശക്തിയുള്ള മഴല്ലാത്തത് കൊണ്ടാണ് കൊ സുഖം അല്ലെങ്കിൽ തോ രാതെ പെയ്യാണെങ്കിൽ നമുക്കും ഭയാണല്ലോ സാധനം സാധനങ്ങളൊക്കെ എല്ലാത്തിനും വിലം കൂടി എല്ലാരും ബുദ്ധിമുട്ടാണ്
അയ്യോ ഇപ്പോഴേ സ സത്യം മഴ പെയ്താൽ പിന്നെ കുറെ ആൾക്കാർക്ക് ജോലി ഇല്ല ഇങ്ങനെ അതും ഒരു ഇതാണ് ഇപ്പോഴും അധിക ചിലവാണ് ആ
പൊട്ടില്ലാത്തൊക്കെ വേം മൻ മനസ്സിലേക്ക് കടന്ന വരും നല്ല മഴ പെയ്യുമ്പോ ന്നെ ഹ് ഉരുള് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരുന്ന സ് സ്ഥലം ഓരോ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കല്ലേ
ക്കിൽ അവിടെ ഇങ്ങനെ അവരിങ്ങനെ അതേപോലെ താമസിക്കുന്ന ഒരുപാട് സ്ഥലങ്ങള് കാണുമല്ലോ
ആഹ് ആഹ് എന്ന ആയിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളിക്കണ്ട്ന്നാ